ഒ
ആഹ എന്തൊക്കെയുണ്ട് വിശേഷം?
എന്താ സുഖമായിട്ട് പോകുന്നു
ആഹ ഞാന് എന്റെ സ്ഥല ഇറന്നാവളോ
ആ കൊറെേ കാല ആയല്ലോ വട്ട് നിന്ന നിന്നാ വിളിക്കാതിരുന്നേ? ഞമ്മൾന്ന് ആ അ ട്രെയിനിൽ വച്ചിട്ട് കണ്ടതല്ലായിരുന്നോ
ആ കൊ കൊറച്ചു തിരക്കായി പോയി
ഇപ്പോ എവിടെയ പോകവാണന്ന് പറഞ്ഞല്ലോ എന്നോട്ട്രെയിനിൽ വെച്ച് കണ്ടപ്പോ
ആണാ ആ ആ
അപ്പൊ ഞാന് പിന്നെ വിളിക്കണംമൊക്കെ വിചാരിച്ച നമ്പൊക്കെ അന്ന് വാങ്ങിച്ചതായിരുന്നു പക്ഷെ പിന്നെ വിളിക്കാൻ പറ്റയില്ല ഞാൻ പിന്നെ ഷൊർണുർന്ന് ഇങ്ങോട്ട് വന്നട്ട് അന്ന്ത് ട്രെയിനില് ഭയര തിരക്കായിരുന്നു
ആണല്ലേ ആ ആ ഞാനേ ഭയങ്കര തിരക്കായിപ്പോയി ഞാൻ എന്റെ വീട്ടിലായിരുന്നു പിന്നെ അതെറെ ഇങ്ങളടെ ഹസ്ബൻഡന്റെ വീട്ടിലേക്ക് വന്നു പിന്നെ കുറച്ച് തെർക്കായി പോയി പിന്നെ കൊച്ചിന പോളിയോ ഒക്കെ എടുക്കാണ്ടായിന്ന്
ആഹ് എന്നിട്ട്ന്ന് പോളി പോയിട്ട് പോളിയ ഒക്കെ എടുത്തോ?
ഇല്ല പോളിയോ എടുത്തില്ല കൊച്ചിനെ ഈ ചെറുതായിട്ട് ജലദോഷം ഉണ്ട് അപ്പ ചോദിച്ച സിസ് ഇ വിളിച്ചുോച്ചപ്പോ സിസ്റ്റർാണ അങ്ങനെയുള്ള സമയത്ത് എടുക്കരു തോന്നതാണി അപ്പൊ ഈ ബുധനാഴ്ച വരെ ഉണ്ട് ഇന്നെടുക്കാത്തവർക്ക് ബുധനാഴ്ച വര ടൈംണ്ട്
ആ അങ്ങന എടു
ആ അങ്ങനെ എടുക്കാ അസുഖം ഉണ്ടാവുമ്പോ അവര് എടു പിപ്പിക്കൂല്ല കാരണം അതിന്റെ എഫക്റ്റ് ഉണ്ടാവൂല്ല ആഹ ആ ആഹ് പിന്നെ മക്കളൊക്കെ എന്തെടുക്കാണ്?
മക്കളൊക്കെ എന്താ അവിടെ കളിക്കുന്നുണ്ട് ഒരാൾ ടി വി ആണെന്നുണ്ട് ഇപ്പോ മഴയ വത മഴയ ഉണ്ടായിുന്ന നല്ല മഴയായിരുന്നു
ആഹ് ഇന്ന് ആ ഇന്ന് നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെട്ട് ഇന്നലെ രാത്രി മുതൽ നല്ല മഴയായിരുന്നു
ആഹ് ആഹ് ഉ ഞൻ ടൗണിലേക്ക ഒ പോയിട്ട് വന്ന അപ്പ ടൗണിലൊക്ക ഒന്ന അറല്ലോ നല്ല നല്ല മഴെയ ബസ്സൽന്നും പോനേ പറ്റുന്നില്ല മഴയത്തൊക്കെ ബസ്സ് പോകുന്ന നല്ല യാത്ര നല്ല
യാത്ര പോന നല്ലസമാണ് മഴ അത സ്യസമയ രാത്രിയൊക്കെ പോണം അതിപ്രേതെക ഫിലിംഗ ആ എങ്ങനെ പോവാന്ന് പറയണ അന്റെ പ്രത്യേക ഫീലിംഗാ
ആഹ്
അങ്ങനെ യാത്ര ചെയ്യാന്ന് രാത്രി മഴയത്ത് അടിപൊളിയ ആയിരിക്കും
ആഹ് ആഹ്
ഉം പിന്നെ ചായോടി കഴിഞ്ഞോ?
ഉ ചായോടി കഴിഞ്ഞ്
ഉം എന്താ സ്പെഷ്യല്
സ്പെഷ്യലൊന്നുല്ല ഞാന് ഇന്ന് പുറത്ത് പോയപ്പോ മക്കക്ക് ശവർമൊക്കെ വാങ്ങിച്
ആണാ ആഹാ ജോലി ചെയ്യുന്നുണ്ടാ?
ഇല്ല ഞാൻ ജസ്റ്റ് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടർ കോഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്
കം ഓൺലൈനായിട്ടാണ് ചെയ്യണത്
ഞായ നമ്മള് അവിടെ പോയിട്ട് ചെയ്യ അവിടെ ടൗണില് പോയിട്ട്
ആണോ എത്ര എത്ര മണിക്കൂറ്
മാ അത് നമുക്ക് ആഴ്ചയില് ദിവസത്തില ഒരു ദിവസം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒക്കെല്ലേ അങ്ങനെ
ആഹ് അപ് മക്കൾ പോഉമ്പോ ഫ്രീ ആയി ഫ്രീ ആവോല്ലേ
മക്കള് പോയ പിന്നെ ചുമ്മാരിക്കല്ലേ അപ്പൊ
ആഹ് ആഹ് അങ്ങനെ ചെയ്ത് അഹ് ഇപ്പൊ കമ്പ്യൂട്ടർ ഇപ്പൊ കമ്പ്യൂട്ടർ കോഴ്സൊക്കെ പഠിക്കണം നല്ലതാണ് ഞാന് ഡെലിവറി കഴിഞ്ഞ സ സമയത്ത് എന്റെ വീട്ടിലായിരുന്നപ്പോ ഒന്ന് ചെയ്തായിരുന്നു പിന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പോ ചെയ്യണം ആഹ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എനിക്കിവിടെ ഹസ് ബന്റിന്റെ വീട്ടി വന്നപ്പോ ഹസ്ബന്റിന്റെ വീട്ടിൽ ഞൾ സെപ്പറേറ്റ് താമസിക്കുന്നത് ഒരു വി ട്ടി തന്നെ താഴെ മുകളിലായിട്ട് താമസിക്കുന്നത് താഴെയെ ഉമ്മായും പാപ്പായും അനിയനയും അനത്തി മേളൽ ഞങ്ങള് ഞങ്ങളാ മൂത്തത് അപ്പൊ അനീന്റെ കല്യാണംങ്ങനെപ്പ അങ്ങ മേളിലോട്ട് മാറി
ഏയ് അങ്ങനെ ജീവിക്കുവോ ഒരു കൂട്ടി തന്നെ രണ്ടയിട്ട്
ആഹ് രണ്ട് സെപ്പറേറ്റ് എന്ന് പർഞ്ഴിഞ്ഞാല് താഴെ ഒരു വീട് പോലെ മേളിലെ ഒരു വീട് പോലെ മേളിൽ കിച്ചനൊക്കെ ആയിട്ട്
ഏയ് അതെന്താ അങ്ങനെ ജിവ്ക്കുന്നെ
അത് അനിയന്റെ കല്യാണംങ്ങഴഞ്ഞപ്പ അങ്ങനെ മാറിയതാ
അതൊരു വീടിന്റെ മുകളിൽ തന്നെ ജീവിക്കയാ
ആഹ് അങ്ങനെ ജീ ഇവിടെറന്നാതൊക്കെ അങ്ങനെ ജീവിക്കൂ
ആഹ് ഞൻ അനുഭവപ്പെട്ടത് ഇപ്പൊ ഞങ്ങളെ വീട്ടിലൊക്കെ മോള്ണ്ട് വെറുതെ ചുമ്മായിട്ടികാ രണ്ട് റൂമുണ്ട് ഡൈനിങ്ങ് ഹാൾ ഉണ്ട് ഒരു സിറ്റ്ഔട്ട് ഒരു ബാത്റൂം എല്ലാം ഉണ്ട്
കിച് ഇവടെ കിച്ചൺ സെപ്പറേറ്റ് പുറത്തൂടെ സ്റ്റെപ്പ് വന്നിട്ട് അങ്ങനൊ സെപ്പറേറ്റ് എടുത്തത കാരണം അനിയന് ആഹ് ഞങ്ങമ്മേളേക്കായി ഇപ്പൊ രണ്ടുവല്ലോ ആവമ്മോണ് കല്യാണം കഴിഞ്ഞിട്ട അനിയന്റെ
ട്ട് പിന്നെ നിങ്ങൾ അവിടെ വീട് വെക്കണൊ മോൾള് വീട് വെക്കണോ?
മേള് വീട്ണ്ട് മേള വീട് വെച്ച് സെപ്പറേറ്റ് പണിതങ്ങെ സെപ്പറേറ്റ് വീട് വെച്ചി
ആഹ് ആഹ് എങ്ങള് മേലെ നാട്ടില അങ്ങനെയാണ് എല്ലാവരും ജീവിക്കുന്നേ
ഇവിടെ എറണാകത്ത് മിക്കവര് അങ്ങനെയാണ് കാരണം തായെന്ന് ന്നേനാല് രണ്ട് ബെഡ്റൂം ഉള്ളൂ താഴേന്ന് പറഞ്ഞാൽ രണ്ട് ബെഡ്റൂം ഉള്ളൂ
അതു ഓക്കെ പക്ഷെ ഒരു വീട്ടിൽ അങ്ങനെ ത കു മക്ഷ അടുക്കളൊക്കെ വേറെ വെക്കുകന്നൊക്കെ പറയ്മ്പോ എന്തോ പോലെ തോന്നൂല്ലേ
ആഹ് അത് ചേട്ടന്മാര അങ്ങനെ മാറി താമസിക്കുല്ല എവിടെ എറണാകളത്തൊക്കെ അങ്ങനെയാണ് അനിയന്മാര് കേട്ടുമ്പോ ചേട്ടന്മാ മാറി താമസി ക്യും ആഹ് അടുത്തന്നെ പോണോ നിങ്ങളടെ അവിടെ അങ്ങനെയൊന്നുംല്ലേ
ഞങ്ങളവിടെന്നനെ ഞങ്ങളടപൊ വീട് വച്ചിട്ട് വേറെ സ്ഥലത്ത് വീട് വെച്ചട്ട് അങ്ങനെ പോഅലേ ചെയ്യുള്ളൂ അല്ലാതെ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നില്ല മേലെ താഴെയന്നില്ല മേലെയുള്ളവ ഒരു താഴെയൊക്കെ എല്ലാവർക്കും കൂടെ ആകൊരു
ഞാ ഞങ്ങള് ഇവിടെ ഇവിടുത്തെ വാപ്പ രണ്ടപേർക്കും രണ്ടാക്കി ഇട്ടേക്കണത് രണ്ടർക്കും രണ്ടാക്കിയാണ് പഠത്തപ്പത്തന്നെ അങ്ങനെത്തന്നെ ഇട്ടത് ഒരാൾക്ക് താഴെ ഒരാൾക്ക് മേളയില്ലേ അങ്ങനെയാണ് ഏഹ്
താഴെയായിരിക്കും
ആഹ് ഉപ്പായും മാഴൊക്കെ താഴെയാണ് അനിയന്റെ കൂടേണ് പിന്നെ എന്തെങ്കിലും ങ്ങനെ ഫങ് ഫ്രൻസൊക്കെ വരുമ്പോ മേളിലോട്ട് വരും അങ്ങനെ എപ്പഴ് എപ്പഴും കേറല് ല്ല കാരണം ഉമ്മാടെ കാലിനെ ഓപ്പറേഷൻ കഴിഞ്ഞാരണം ഉമ്മാക്ക്ങ്ങനെ കേറി എറങ്ങി പറ്റൂല്ല ആഹ് ആഹ് കറാഞ്ഞ പിന്നെ വാപ്പിച്ചിക്ക് ഇവിട വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വീടിന്റെ അവിടെത്തന്നേയിട്ട് ഒരു കടയുണ്ട് ചെറിയൊരു കട ഇട്ടിട്ടുണ്ട്
എന്താ കട പലചരക്ക് കടയാ
പലഎരക്കല്ല ച്ച് ഇത് ചായക്കട പോലെ
ആഹ് ആഹ് നമ്മള് പയ്യ് ഇതിന്റെ തട്ട്കട പോലെ ആയിരിക്കും
ആഹ് ആഹ് ആഹ് ചായക്കട പോലെ അപ്പാ അവടെ ആൾക്കാരായതുകൊണ്ട് മേൾലോട്ട് അപ്പപ്പോ കേറി വരാനും പറ്റില്ലല്ലോ പിന്നെ എനിക്ക് എന്തെങ്കിലും ഞാനിപ്പോ ഓൺലൈൻായിട്ട് ഒരു ട്യൂഷൻ എടുക്കുന്നുണ്ട് പിന്നെഞാ ഓഫ് ലൈനായിട്ട് വർക്കെയ്ത് കോണ്ടിരുന്നതാണ് അപ്പോ ഓൺലൈനായിട്ട് ഞാൻ ടൂഷൻ ടൂഷന്‌ട്ത്ത്കോണ്ട് ഇര്
എയ്ന്റെ നിങ്ങൾ ചെയ്യുന്നേ വർക്ക് ചെയ്യുന്നെ
ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വർക്കിലാണ് അത് അവർക്ക് ദുബായിലെ പിള്ളേരാ കൂടലും എന്റെ സബ്ജക്ട് അറബിക്ക ഞാൻ അറബിക്കാണ് എടുക്കുന്നത് പക്ഷെ അറബി എട്ക്കാ ട്ക്കാന്ന്പറ കയ്ഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് എല്ലാ കുട്ടികളും പഠിക്ക്ണാേല്ലോ മുസ്ലിമ് അല്ലാത്ത കുട്ടികളും പഠിക്ക്ണാേല്ലോ
ല് കഴിഞ്ഞ മാസം ലീവിന് വന്നപ്പോ അവന്എടുത്തിരുന്നു ഒരു കുട്ടിക്ക് ഒര ര് ഒര്ക്ക് ദുബായീല് മൊത്തം അറബി പഠിക്കണല്ലോ എന്നിട്ട് അവന് ആ ഒരു മണിക്കൂറ് എട്ത്ത് ഒരു മണിക്കൂറ് എടുത്തണ്ട് ആ കുട്ട് ട്ടിക്ക് ന്നും മനസ്സിലാവ്ണില്ല അറബിഅക്ഷരങ്ങളൊന്നും വായിക്കാനോ ഇതിനൊന്നും അറീല്ല
ആഹ് ഇതിപ്പ ഞാന് ഇട്ക്കണ
വ്ടെന്നാ
ന്എട്ക്ക്ണ കുട്ട്യൾക്ക് മനസിലാവുന്നുണ്ട്ട്ടാ കാരണം അവര് അവടെത്താ ആ് ഒന്നാേ ഒന്നാം ക്ലാസ് മുതലേ അവർ തന്നെ പഠിക്കണത് ദുബായിലുള്ള കുട്ടികളാ അവിട്ത്തെ അപ്പൊ അവർക്ക് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ അറിയാ
എക്കെ പഠിക്ക്ണ കുട്ട്യാട്ടോ ന്നിട്ട്പ്പൊ ദുബാ അപ്പൊ ദുബായിലവിടെ ഇംഗ്ലീഷ് ഏ അറബി വാണംന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് ട്യൂഷൻ കൊടുക്കാണ് കാരണം എല്ലാ വിഷയ പോലെ പോണ്ടേ അപ്പ അറബിക്ക് കാെറച്ച് അവർക്ക് അറിയില്ലല്ലോ ഹിന്ദൂസ് ക്കാവുമ്പോ തീരെ അറിയില്ല അപ്പൊ അതുകൊണ്ട് അവരെ പഠിപ്പിക്കണം എന്ന്റഞ്ഞി. ട്ട് അവര് ട്യൂഷനൊക്കെ ചേർത്ത് മോനെ എടുത്ത് കൊടുത്തിരുന്നു ഇവടെ അപ്പ ഉമ്മ പറഞ്ഞു ഉമ്മ ബുദ്ധിമുട്ടാണ് അവർക്ക് കാരണം അറിയില്ലല്ലോ ഇവടക്കെണെ പിന്നിം കാെറച്ചൊക്കെ ഇതാവും ഫസ്റ്റ് എട്ക്കുമ്പ
ആഹ് ന്ന അന്നമ്മക്ക് ബേസിക് ഏ് ന്ന്വെച്ചനൊരു അറബിക്കിന്റെന്ന് പറഞ്ഞകഴിഞ്ഞാല് നാല് ബേസിക്യായിട്ടുള്ള കാര്യങ്ങള്ണ്ട് നാലോ അഞ്ചോ ബേസിക് ക്കായിട്ടുള്ള കാര്യങ്ങള്ഇണ്ട് അത് അറിഞ്ഞ്ട്ട്ണ്ടെങ്കി സിമ്പിള്ആണ് നമ്മക്ക് അറബിക്ക് പഠിപ്പിക്കാൻ
അല്ല നിങ്ങള് കൊറെ കാലം ആയോ എന്നിട്ട് വർക്കെയുലൊടങ്ങീട്ട് അയില്
ഇല്ല ഞാനിപ്പ ഈ ഈ വർഷം മുതലേ ഈ വർഷം മുതൽക്ക് ഞാൻ ഓഫ് ലൈനില് പോവാലാന്നാ വിജാര്ച്ച ഞാൻ ഓഫ് ലൈനില് വർക്കെയ്ത്കോണ്ടിര്ന്നതാ സ്കൂൾലൊക്കാ
ആഹ് ആഹ്
അപ്പൊ കഴിഞ്ഞ വർഷാര്ന്ന് എന്റെ ഡെലിവറി എനിക്ക് രണ്ടാമത്ത് മത്തെ മോൻ ഒമ്പത് മാസായിട്ടാെള്ളൂ അപ്പൊ ഹ ഹസ്ബന്റ് പറഞ്ഞ് ഈ വർഷം കൂടി കാരണം ഫീ ന്നം പാൽ കുടിക്കണേണല്ലോ അപ്പൊ അട്ത്ത വർഷാവുമ്പോ ഒന്നര വയസാവും കുട്ടിക്ക് അപ്പൊ നിർത്താനുള്ള ഇതാവാേല്ലോ അപ്പൊ ഹസ്ബന്റ്- ന്റർ ഞ്ഞുഈ വർഷം കൂടി നീ പോവണ്ടാ ആഹ് ഇതാക്കിയിട്ട് അട്ത്ത വർഷം മുതല് പോയാ മതി അങ്ങനെ ഈ വർഷം ഇങ്ങനെ വെറ്തെ ഇങ്ങനെ നോക്കി ഗുഗൾലൊക്കെ സെർച്ചയ്താേക്കിയപ്പളാണ് ഒര് ഇൻസ് സ്റ്റൂട്ട്ങ്ങന ഓൺലൈനായിട്ട് ടീച്ചിങ്ങിന്റെ വേക്കൻസി വന്ന് പിന്നെ അവരായിട്ട് വിളിച്ച് കോൺടാക്റ്റെയ്ത് അവരെന്ന് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പേക്കഅവര് സെലക്റ്റ് ആക്കിഇട്ത്ത് പിന്നെ ക്ലാ നമ്മ്ടെ ടൈമിനനുസരിച്ചാ അവര് നമ്മളെ വിളിക്കും ഏ് ഏ ഏത് ടൈമിങ്ങിന് പറ്റോ എന്നുള്ളത് ഞാൻ കൂടുതൽ ഈവനിങ്ങ് എടുക്കണ അത്
ആ ആ അതാര അങ്ങനെ വരും ടൈം വരും നമുക്ക് ഏ സമയത്താണ് എടുക്കേണ്ട വെച്ചാൽ സമയ
ആ പിന്നെ ആ രാത്രി ര ആഴ്ചയിൽ മൂന്നാല് ദിവസം രാത്രി എട്ട് മണി തൊട്ട് ഒമ്പത് മണി വരെ ഇടും ന്നുണ്ട് എന്നാലും പ്രശ്നല്ലേ ചെറുതാ ആ സമയത്ത് കടന്ന് ഉറങ്ങുന്ന ടൈ ആ
ഒരു ഗ്ലാസ് നൂറ് രൂപ വെച്ചിട്ടല്ലേ കിട്ട് ന്നേ
ആ ഒരു ക്ലാസ്സിൽ നൂറ് ഒരു മണിക്കൂർ നൂറ് രൂപ വെച്ചിട്ട് ആഹ് നമുക്കപ്പ ഇപ്പ എനിക്ക് ആറ് കുട്ടികൾണ്ട് മൂവായിരത്തി സംതിങ് എനിക്ക് കിട്ടുന്നുണ്ട് നമുക്ക് വീട്ടിൽ ഇരിക്കുമ്പോ അത്ര കാര്യല്ല വേറെ ചിലവന്നു ഇല്ലല്ലോ നമ്മള് പൊറത്ത് ബസ്സിന് അങ്ങനെ പോണൊന്നു ഇല്ലല്ലോ
ഒരു ദിവ സ അറുനൂറ് രൂപ വെച്ചിട്ട് കിട്ടുന്നില്ലേ നിങ്ങൾക്ക് ല്ലോ അത് എല്ലാ ദിവസവും ഉണ്ടോ
നമുക്ക് ഒരു കുട്ടിക്ക് ചിലപ്പോ ഇപ്പൊ തിങ്കളാഴ്ച ഇരിക്കുന്ന കുട്ടിക്ക് ശനാഴ്ച മാത്രമേണ്ടാവുള്ളു അങ്ങനെ ഒരു കു കുട്ടിക്ക് ചപ്പോം രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മൂന്ന് ദിവസം അങ്ങനെ എടുക്കണം ഡെയിലി ഇല്ല
ഇല്ല ഇല്ല അതാണ് ഒരു ഇത് വരുന്നത് ന്റെ മോൻ പറഞ്ഞ ദിവസംല്ലമ്മ അത് എടയ്‌ക്കേ വരുള്ളൂ കിട്ടുമ്പോൾ നമ്മൾ സമയം പ്പഴപ്പഴോ സമയത്ത് ഒഴിവുണ്ടാവുന്ന് വെച്ച അപ്പൊ കേറി അവരെടുത്താൽ മതി ക്ലാസ്
ആ ആ ആ അങ്ങനെയാണ് ഡെയിലി ഉണ്ടാവോ ഡെയിലി ഇട് ണവർക്ക് വേണെങ്കി ഇടുക്കാ പക്ഷെ അവർക്ക് അതിനുള്ള ടൈം ഉണ്ടാവൂലല്ലോ അവിടുത്തെ ടൈമും ഇവിടുത്തെ ടൈമും വ്യത്യാസ ഉണ്ടല്ലോ
അപ്പ ആ ടൈമിനനുസരിച്ച് നമ്മള് ഇന്താവേണ്ടി വരും
ഇതാവണ്ടി വരും അപ്പ നമ്മക്കിവിടെ ടൈം പറ്റില്ലല്ലോ എന്റെ മൂത്ത ആൾ പിന്നെ രാവിലെ സ്കൂളി പോയ വൈകുന്നേരം മൂന്നര കൊരു പിന്നെ നാലര മുതൽ അഞ്ചര വരെ ഞാൻ പഠിപ്പിക്കുംന്ന് സ്കൂളിലെ ഓരോ സബ്ജക്ട് ഓരോ ദിവസം ഓരോ സബ്ജക്ട് വെച്ച് പഠിപ്പിക്കും
ന്നെ നിനക്ക് നിന്റെ ട്യൂഷൻ നോക്കാ ലോ അവരെ പഠിപ്പ്
ആ ആ അപ്പ പിന്നെ താഴെ പിന്നെ കളിക്കാൻ വിട്ട എളയതിനെ താഴേ ഉമ്മാട്ത്തൊണ്ടാക്കും വൈകുന്നേരം അപ്പൊ ഉമ്മ ഫ്രീയാണ് താഴെ ഉമ്മ ഫ്രീ ആണ് ആ സമയത്ത്
ആഹ് ആഹ്
പിന്നെ രാത്രി ഓൺലൈൻ മദ്രസാണ് ഇപ്പ മൂത്തേനെ ആക്കിയേക്കണത് ഞാൻ
പ്പധികം ശ്രമിക്ക ആഹ് അത്രയേ ജീവിതത്തിൽ ഒരു ഹാപ്പിനസ്
അപ്പൊ ഓൺലൈൻ ആ ഓൺലൈൻ മദ്രസേണ് ആക്കിയേക്ക്ണത് ഏഴ് മണി ടു എട്ട് മണി വരെ അപ്പതന്നെ കഴിഞ്ഞഴിഞ്ഞാൽ അതിനു ഫുഡും കൊടുത്ത് കഴിഞ്ഞാൽ ക്ലാസ്സി ഫുഡ് കൊണ്ട് എനിക്ക് ക്ലാസ്സിൽ കയറി അത് ഫുഡ് കഴിച് ച്ചിരിന്നുകോളൂ പിന്നെ മറ്റേത് എണീക്കുമ്പോ അതിന്റെ കാര്യം നോക്കിക്കഴിന ഒരു ഒ പത്ത് ത്ത് പത്തര പത്തരൊക്കെ ആകുമ്പഴക്കും കിടക്കും ഞങ്ങള്
ഇക്കാക്ക എപ്പഴാ വരിക
ഇക്ക ഇപ്പൊ ഹോട്ടലില് ജി എം ആയതോണ്ട് രാത്രി ലേറ്റ് ആയിട്ടാ വര്ണെ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോഴെ വരുള്ളൂ രാവിലെ പത്തണിക്കെ പോവുള്ളു ക്ഷേ രാത് ത്രി ലേറ്റ് ആയിട്ടാ വരുന്നത് ഞങ്ങട്ത്ത് കെട്ന്നോളാൻ പറയും കാരണം മോന് സ്കൂളിൽ പോകാനുള്ളോണ്ടേ
ആഹ് ആ
പിന്നെ ചെറുത് കിടക്കുമ്പോ അമാരി മൂത്താൾ കിടക്കുമ്പോ തന്നെ ഉറങ്ങി പോകും ചെറുത് ഇങ്ങനെന്റെ മേതൊക്കെ കളിച്ച് കളിച് ളിച്ചു കളിച്ച് ഹസ്ബൻഡ് വരുന്നേന്റെ അരമണിക്കൂറ് മുമ്പായിക്കും കിടക്ക്ണത് അങ്ങനെ
കിടക്കണെങ്കിൽ ലേറ്റ് ആകൂ ലേ
ആഹ് പ്പൊ ആ ഹസ്ബൻറ് പിന്നെ രാത്രി ഡൈറ്റിങ്ങിലാണ് ആള് രാത്രി ഒന്നും ഫുഡ് കഴിക്കില്ല ആ ആ ആ ശരിട്ടാ ശരി എന്നാൽ ഓക്കെ ആ ഓക്കെ എന്നാ ശരി